കട്ടായി പോയി
എന്തോ എറന്നൂറ്ണ്ട് എനിക്ക് കാണിച്ചേ
അതെ എനിക്കൊന്നും കാണിച്ചില്ല ആഹ് പക്ഷെ എന്നാണെന്ന് അറിയത്തില്ല ഇവിടെ വൈഫൈക്കൊക്കെ നല്ല റേഞ്ച് ഉള്ള ഉണ്ട്
വൈഫൈടെ അല്ലാ വൈഫൈടെ അല്ല ഇതിന്റെ ആപ്ലിക്കേഷൻ ന്റെ ഇററാ
അതെയോ ആ ആ ആ ഞാന് എന്നിട്ട് വൈഫൈയുടെ നോക്കി ചിലപ്പോഴത്തേ ഈ മഴയുടെൊക്കെ ആയിരിക്കും വൈഫൈക്ക് ചിലപ്പം ഉം റേഞ്ചേ കുറവ് കാണിക്കും ചിലപ്പം
ഇല്ല ഇല്ല ഇല്ല ആപ്ലിക്കേഷൻന്റെ ഇതാ
ആഹ് ആഹ് ആഹ് അങ്ങനെയാ
അ ഇന്നോ വിശേഷ
വിശേഷം എല്ലാം സുഖം മഴയൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ ചുമ്മാ ഇരിക്കുവ വെളിയിലോട്ട് പോലും ഇറങ്ങാൻ തോന്നുന്നില്ല മഴയല്ലേ തണുപ്പ് പ്പും അപ്പിടി വെള്ളവുംഇവിടെ പുഴയിലെല്ലാം നല്ല വെള്ളമാണ് അങ്ങനെ ഇരിക്കും ആ് ഇവിടെ ഏ ഞങ്ങൾ മുകളിലാണ് താഴെഭാഗത്തൊക്കെ വെള്ളം കയറും ഏഹ് പുഴ നിറഞ്ഞു വരും
കഴിഞ്ഞ പ്രാവശ്യം ഇതിന്റ പ്രളയത്തിന്റെ സമയത്ത് വെള്ളം കയറിയായിരുന്നോ
ആഹ് ഇല്ല അത് ടൗൺ ഏരിയയിലെല്ലാം ഉണ്ടായിരുന്നു വെള്ളം ഉണ്ടായിരുന്നു വ ന്ന ടൗണിലോട്ടൊക്കെ വെള്ളം വരും ഇങ്ങോട്ടേക്ക് ഒന്നും ഇല്ല എങ്കിലും മഴയൊക്കെ അല്ലേ
ഉം എനിക്ക് എനിക്ക് തണുപ്പ് ഇഷ്ടമാണ് വെയിൽ ഒട്ടും പറ്റത്തില്ല തണുപ്പ് എന്തേരി ആയാലും കുഴപ്പമില്ല
ളം ഉം എല്ലാർക്കും തണുപ്പ് ഇഷ്ടവാ ചൂടാണ് പറ്റൂലാത്ത
ആ എനിക്ക് ചൂട് ഒ പറ്റത്തില്ലേ ഇപ്പം ഇപ്പം മഴയാണെൽ പോലും ഞാന് ഫാനിട്ട് കിടക്കും
ആഹ് ഇവിടെ പിള്ളേരുമൊക്കെ അങ്ങനെയാ മഴയത്തും എല്ലാം ഫാൻ വേണം പക്ഷെ എങ്കിലും തണുപ്പാണ് ചൂടാകുമ്പഴ ത്തേക്കും ഭയങ്കരം ചൂടാ
പക്ഷെ നാട്ടിൻ പ്രദേസ്തുള്ളവര് പൊതുവേ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ള അവർക്ക് തണുപ്പ് പറ്റത്തില്ലാ വെയ്ൽ കുഴ വല്ല ബിസി അതോ
ആഹ എനിക്കങ്ങനത്തെ കുഴപ്പല്ല ഞാൻ പറയുന്നു രാവിലെ മുതൽ ഉച്ച വരേ ചൂടും ഉച്ച കഴിഞ്ഞിട്ട് അങ്ങോട്ടും മഴയവാന്നല്ലേ നല്ലൊരു വൈകുന്നേരം വരെ രണ്ട് ക്ലൈമറ്റും എനിക്ക് ഇഷ്ടമാണ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല പിന്നെ ചൂടാകുമ്പോ
മഴയോടും
ആ ഉവിടെയൊക്കെ ആവുമ്പോഴത്തേക്കും ഇങ്ങനെ അപ്പടി മ മഞ്ഞാ ആ അതും എല്ലാ എ ഈ മരങ്ങളും എല്ലാം ആകുമ്പോഴത്തേക്കും സാധാരണ ടൗൺ ഏരിയയിലോട്ട് അതില്ലല്ലോ മരങ്ങളില്ലല്ലോ അതുകൊണ്ടായിരിക്കും അവർക്കത് ഇഷ്ടം.
ആരക്കെ എനിക്ക് മഞ്ഞൊക്കെ എഴപ്പോഴുംള്ളത് മഞ്ഞൊക്കെ ഭയര
ആഹ അപ്പഴത്തേക്കും എലി ചൂടുള്ള സമയത്ത് മഞ്ഞുള്ള സ്ഥലം നോക്കി പോയാ മതി ഒരു ട്രാവലിംഗ് ആവുലേ യാത്ര ഇഷ്ടമല്ലേ?
തീർച്ചയായും
ഏ
ആഹ് ഞാനും നമുക്ക് എപ്പോഴുംറങ്ങിപ്പ പോകാ
ആ എനിക്ക് ക്ലിയർ ആയിട്ടല്ലാ കേക്ക്ണ്
ഇപ്പം കേക്കാവോ?
ആഹ് ഇപ്പം കേക്കാം പ്പം കേക്കാം
ആ അല്ല ഞാനൊക്കെ പോവാത്ത സ്ഥലം സ്ഥലങ്ങള് കുറവാന്ന്.
അതെയോ
കേരളം, ത തമിഴ്നാട്, കർണാടക.
എല്ലായിടും ഉണ്ട് എല്ലായിടം പോയക്കവാ അല്ലെ പയക്കുന്നതാല്ലേ
എല്ലായിടും പോയിട്ട് ഇനിയിപ്പ എനിക്ക് മണാലി മാത്രം എനിക്ക് മിസ് ആയിട്ടുള്ളു.
അതെയ
അധികം താമസിക്കാതെ അതും കൂടിയ പോയി കംപലീറ്റ് ചെയ്യണം.
ആ ആ ആ കല്ല്യാണം കഴിഞ്ഞാണോ?
ആഹ് ഒരു അഞ്ച് മാസം ആയതേ ഉള്ളൂ.
ആഹ് ആ ആഹ് യാത്ര നല്ലയല്ലെ പല പല സ്ഥലങ്ങള്ൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റൂല്ലേ.
ഈ പുതിയ സ്ഥലങ്ങള് പിന്നെ ഫഡ് ഓരോ സ്ഥലത്ത ഫുഡ്‌ കഴിക്കും
ആഹ് ആഹ് ആ അത് ശരിയാ പുതിയ പുതിയത് കഴിക്കാം. അതിന്റെ ടേസ്റ്റ് എന്താണന്ന് മനസ്സിലാവൂല്ലോ?
പുതിയ പുതിയ ഐറ്റംസ് ആ ഓരോ ഓരോ സന- ഇപ്പം മീൻ കറി തന്നെയണെങ്കിൽ ഓരോ സ്ഥലും ഓരോ ടെസ്റ്റാ
അതെല്ലേ
ഓരോടത്തും അത് കഴിക്കാനായിട്ട് ഓരോരോരോ ഒരോടസ്റ്റ് ആരിക്കോം ഇനിക് ഇഷ്ട അത്
ആഹ് കൊറേ ഷോർട്സിന്റെത്ത് ഇതുപോലെന്നെ കാണിക്കുന്നുണ്ടല്ലോ? ആ പല പല കടകളും പല പല ടേസ്റ്റുകളും നല്ല നല്ല രുചിയൊക്ക ക്കെ പറഞ്ഞ് കണികും.
ആഹ് ഞങ്ങള് ഞാന്. ഇങ്ങനെയുള്ളതെല്ലാം സേവ് ചെയ്തിടും എന്നിട്ട് ആ സ്ഥലത്തൊട്ട്. പ ആ ലൊക്കേഷനിലള്ള ഫുഡ് സ്പോട്ടിന്റെ ഇത് ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ അടിച്ചു വയ്ക്കും. അവിടെ ചെല്ലുന്ന കഴിക്കെ അല്ലെങ്കിൽ പോകുന്ന വഴിക്കോ കേറി കഴിച്ചു
സീ ഫുഡ് ഇഷ്ടവാ സീ ഫുഡ് നല്ലതാണ്
ഏ കിച്ചി സീ ഫുഡ് ഇഷ്ടാണ് പക്ഷെ എനിക്ക് ചിക്കൻ ഐറ്റംസ് ആയിരിക്കും കുറച്ചുംകൂടി ഇഷ്ടം
അതെയോ
ഉം ചിക്കൻ ഐറ്റംസിനോട്‌ ഇച്ചിര താല്പര്യം കൂടു-
ആഹ് ആഹ്ഇത് എനിക്ക് ഇച്ചിരി ഇഷ്ടം സീ ഫുഡ ആണ്,,
അതിന്റെ പൊള്ളിക്കല ഈ കരിമീൻ ഞാൻ കൂട്ടത്തില്ല പക്ഷെ അല്ലാതെ ആവോലിയൊക്കെ പൊള്ളിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമാ അല്ല ടേസ്റ്റ് ഇല്ലേ അന്റെ ആ മറ്റേ കപ്പലണ്ടിയുടെയും തേങ്ങാപ്പാലിന്റെയും എല്ലാം നല്ല ടേസ്റ്റ്ല്ലേ
കഷ്ണോടി
എഹ്
ഫിഷ്മോളി
മറ്റേ വാഴയിലേക്കെ അത്ത് വെച്ച് പൊള്ളിക്കത്തില്ലേ ഉം ആ ചെറിയ ഉള്ളിയൊക്കെ മം ആഹ് നിങ്ങൾക്ക് അങ്ങനെയാണോ പറയുന്നേ ആഹ് ഇത് ചെറുതായിട്ട് ഇട്ടൊന്ന് ശാലോ ഫ്രൈ ചെയ്തിട്ട് ഉള്ളിയൊക്കെ ഇട്ട് കുക്ക് ചെയ്‌വോ
ഞാനോച്ചില്ല പക്ഷെ ഭയങ്കര ഇഷ്ടമാണ് കുക്കിങ്ങിന് വേണമെങ്കിൽ ഇത് പറഞ്ഞു ടി്പ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കാം പക്ഷെ കുക്കീയാൻ അറിയത്തില്ല
ആ ഹ് കഴിക്കുന്നേ ഉള്ളൂ
ആസ്വദിച്ചു കഴിക്കും
ഉം അങ്ങനൊന്നുമല്ലേ എന്നാ കിട്ടിയാല കയിക്കോ?
മത്തിയും പാവക്ക് ഒഴിച്ച് എന്ത് നന്നായിട്ട് കുക്കു ചെയ്താലും ഞാൻ കഴിക്കും
ആഹ് ആഹ് മത്തി ഇഷ്ടമല്ല അല്ലെ
മത്തി ഇഷ്ടമല്ല മത്തി ഇഷ്ടമല്ല പണ്ട് കണ്ട് ഞാൻ മത്തി കഴിക്കുവാരുന്നു പിന്നെ എപ്പളോ ഞാനിത് കഴിച്ച് ഹോസ്പിറ്റലെസറെക്കെയായി പോയി
ആ അതി പിന്നെ കഴിക്കൂല
എനിക്കും മ മത്തിയുടെ മണം വന്നാ ഞാൻ അതി പിന്നെയെ മത്തി മണം വരുമ്പോ എനിക്ക് ഒമിറ്റ് ചെയ്യാൻ പറ്റും
അപ്പൊ മത്തി വാങ്ങാനേ പറ്റത്തില്ലല്ലോ വീട്ടില് ആഹ് ആഹ്
ഞാാന് ഇല്ലാത്ത സ സമയം നോക്കി അവര് നൈസ ആയിട്ട് എന്നെ അറിയിക്കാൻ വാങ്ങിച്ച് കഴിക്കും
ആഹ് ആഹ് പക്ഷെ മത്തി കഴിക്കുന്നത് നല്ലതാന്ന് പറയുന്നത്കേക്കലോ
നേരത്തെ ഞാൻ മുള്ള് ഉൾപ്പെടെ കഴിക്കുന്നപറഞ്ഞെ
അതെയാ
എപ്പോള എവിടെ വെച്ചു ഞാന് ആരുടെ വീട്ടിൽ പോയപ്പോ മത്തി കഴിച്ചു
ആഹ്
എന്നിട്ട് ഞാൻ ഫുഡ് പോയിസൺ പിടിച്ച് ആ ഹോസ്പിറ്റലിലായിരുന്നു രണ്ടു ന്ന് ദിവസം അതിൽ പിന്നെ ഞാൻ മത്തിയുടെ മണം വന്നാൽ ഞാൻ അപ്പോ ഒമിറ്റ്ചെയ്യുവാ
ആ ഒന്ന് മം ഇത് ചെയ്യാം ഛർദ്ദിച്ചത് കൊണ്ടാണ് പിന്നെ പിന്നെ കാണുമ്പോഴത്തേക്കും അത് വല്ല കൊതിയും കിട്ടിയതായിരിക്കും
ആയിരിക്കും അതിന്റെ സ്മെല്ല് വരുമ്പോൾ എനിക്ക് ഒമിറ്റിങ് വരും
ഉം ഞാൻ മത്തി കഴിക്കും എനിക്ക് കൊഴപ്പൊന്നുമല്ലട്ടോ മത്തി ആ തേങ്ങ അരച്ച് ചാറ് വെച്ചാലും ഇഷ്ടമാണ് പൊരിച്ചാലും ഇഷ്ടാണ് തോരൻ വെച്ചാലും ഇഷ്ടാണ്
വീട്ടിൽ എല്ലാർക്കും ഇഷ്ടമാണ് എനിക്ക് മാത്രം ഇഷ്ടമല്ലാത്തുകണ്ട് ഞാന് ഇല്ലാത്ത സമയം നോക്കി അവര് വാങ്ങും
ആ എന്റെ കൊച്ചിന് മത്തി ഇഷ്ടല്ല അവക്ക് ആ ഇത് ചെമ്മീനും കൊഴുവയും കൊഴുവ മീന് ഇല്ലേ നത്തോലി എന്നൊക്കെ പറയത്തില്ലേ
എനിക്ക് കൊഴുവഭയങ്കര ഇഷ്ട നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഫ്രൈ ചെയ്യണം
ആ രണ്ട് മീം മാത്ര അവള് കഴിക്കുള്ളൂ വേറ ഒരു സാധനം കഴിക്കെല
ഞാൻ മത്തി ഒഴിച് എന്തും കഴിക്കും
ആ ഉം മത്തികഴിക്കുന്നത് നല്ലന്ന് പറയുന്നേക്കാം
നല്ലതാണ് അത എനിക്ക് അറിയാം ബട്ട്‌ എനിക്കതിന്റെ സ്മെല്ല് വരത്തേന് ഞാൻ ഒമിറ്റ് ചെയ്യാൻ വരും
ആ അത് ശരിയാ നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ കഴിച്ചിട്ട് കാര്യല്ലല്ലോ
അത്
ഉം
ഗുണങ്ങള എല്ലാം അറിയാം പക്ഷെ ഒമിറ്റ് ചെയ്യാൻ വരും
ആ അതുകൊണ്ടാണ്
അന്നത്തെ ഒരു സെറ്റപ്പായിയിരിക്കും ഈ ഡ്രോമ എന്നൊക്കെ പറയുന്നവങ്കിൽ മനസ്സ് കിടക്കുയിരിക്കും അതുകൊണ്ട എനിക്ക് സ്മെല്ല് വരുമ്പോഴ വ ട്ടിയാൻ അവിടെ ഇഷ്ടമല്ലാത്ത ഫുഡ് ഏതാ
എനിക്കിഷ്ടമില്ലാത്ത മട്ടൻ ഞാൻ കഴിക്കുവല പിന്നെ ഇതന്നാ കരിമീന് ആഹ മീനിലേ ഉള്ളൂ എനിക്ക് ഇച്ചിരി നോട്ടള്ളൂ മറ്റേ ഈ ഉം പുഴമീനൊന്നും കഴിക്കത്തില്ല കടൽമീനാണ് ഞാ
ന്താ മട്ടൻ തിന്നാൻ ഇഷ്ട്ടം ഇല്ലത്തെ
ആഹ മട്ടൻ എനക്കിഷ്ടല്ല ഞാ ആ കുക്ക് ചെയ്യും പക്ഷേ എങ്കിലും ഞാൻ കഴിക്കേല്ല ഉപ്പ് പോലും നോക്കത്തില്ല
എന്താണ് എനി
ആഹ മട്ടനെ ക്ക്‌ നന്നായിട്ട് മപ്പാസ് വെക്കണന്നല്ല മട്ടനും പൊറോട്ടയൊക്കെ എനിക്ക് ഭയങ്കര കോപുലഷ്ടാ
ആഹ അതെല്ലാരും പറയാം നല്ല ടേസ്റ്റാന്നൊക്കെ പറയും പക്ഷെ എന്താണോ ഇഷ്ടമില്ലാഞ്ഞിട്ടായിരിക്കും അത് കാണുമ്പോഴത്തേക്കും അയിന്റെ അകത്തുന്ന് ഒരു മണം വരുന്ന പോലെയോ ഉ എന്തൊക്കെ ഒരു തോന്നല
ഇപ്പം ആ പോർക്ക എനിക്ക് കഴിക്കാൻ പറ്റുവല്ലല്ലേ
ആ ആ പയ് പറ്റത്തില്ല ബീഫും ചിക്കനും കഴിക്കും ചി ക്കാന ഏറ്റവും ഇഷ്ടം ചിക്കന് ഏറ്റവും ഇഷ്ടം ഫ്രൈ ചെയ്ത് കഴിക്കുന്നതാ പിന്നെ കറി വെച്ചും കഴിക്കും ബീഫ് എങ്ങനെയാണ് തന്നാലും കഴിക്കും പക്ഷെ എങ്കിലും ചിക്കൻ ആണ് ഏറ്റവും ഇഷ്ടം
എനിക്കും ചിക്കൻനാണ് ഏറ്റവും ഇഷ്ടം മീൻ ഐറ്റംസിനെക്കാളിലും ചിക്കനാണ് ഇഷ്ടം
ആഹ് എനക്ക് അങ്ങനെ ഇല്ല മീൻ ഐറ്റംസിനെക്കാളും കൂടുതൽ ചിക്കൻന്നില്ല മീന ഉണ്ടെങ്കിൽ മീനാണ് ഇഷ് ട്ടം പക്ഷെ ഇറച്ചികളില് ചിക്കനാ ഇഷ്ടം
കട്ട് ചെയ്തിട്ട് വിളിക്കട്ടെ
ആഹ് സമയമായോ
ആഹ് പത്ത് മിനിറ്റ് ആയി
ആഹ് ശരി എന്ന ഓക്കെ
ഓക്കെ കട്ട് ചെയ്തിട്ട് വിളിക്കാം
ഏഹ്
കട്ട് ചെയ്തിട്ട് വിളിക്കാം
ആഹ് ഞാൻ അങ്ങോട്ടേക്ക് വിളിക്കാം
ഓക്കെ
ഉം